ഹലോ
ആഹ് എന്താണ് ബ്രോ വിശേഷം സുഖം തന്നെയണോ?
ട്ട്ലാണോ?
ആഹ് ആഹ് അതെ വീട്ടിൽ നി ഫ്രീയാണ് ജി പ്പൊവ്ടെ?
ഞാന് സ്കൂളിലാണ്. ഞാനിങ്ങനെ കളിയേന്ന് അപ്പൊ അത് കാണാൻ വന്നാണ്.
വന്ന് ലേ അപ്പ ജി അങ്ങട്ട് എങ്ങനെ പോയതിപ്പോ വണ്ടിമല്
വണ്ടിമ്മര് വണ്ടിമ്മലാണ് ഞാൻ അല്ല ഞാൻ നടന്ന് പോവാണ്
ഏഹ് നടന്നു പോവാണി. അടുത്താ അത്ര അട്
ഏയ് ല്ല കൊർച്ചൊള്ളൂ. സ്കൂളിന്റെ ഏരിയേലാ
സ്കൂൾലേ ആഹ് അടുത്തന്നെ ലേ.
ഉം അല്ലെ ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്യ്നേ ചെറുക്കന്മാരൊക്കെ. ഏഹ് ഇന്ന് പ്പോ ഞായറാഴ്ചയല്ലേ. എവിടക്കെങ്കിലും ഒക്കെ വിട്ടാലോന്ന് ല്ല നെലക്ക് ഇങ്ങനെ ചർച്ചെയ്യേന്നു. ഏഹ് എല്ലാരുംപാടെങ്ങനെ കൂട്ണ ഒരു ടൈമാ. അപ്പൊ ഇങ്ങള് ഇപ്പ എന്താ പരിപാടി?
ഞമ്മൾ നമ്മക്കി പ്രത്യേകിച്ച് പണി ഒന്നും ഇല്ല പിന്നെ എപ്പോ ഒഴിവ് അല്ലെ കെട്ടും മീനാട്ട്ക്ക് പോവെൽ ഇണ്ട് ഒന്നാമത് ഈ യാത്ര വിഷയം വെരുമ്പം നമ്മളെ ഒന്നാമത് രണ്ട് ഒന്ന് അമ്മൾ കാർ എട്ക്കും അല്ലെങ്കിൽ ബൈക്ക് എട്ക്കും ഇവിടെ യാത്ര എന്ന വിഷയം വെരുമ്പളെ ഈ കാറാ ആവുമ്പെൾ സംഗതി എണ്ണ ചെലവും ചെലവ് കൂടുതലാണെങ്കിലും അമ്മക്ക് കംഫോർട്ട് കാറെന്നെയാണ് മറ്റേ ബൈക്ക് യാത്ര ആവുമ്പയിള്ള പ്രശ്നംന്നെച്ചാല് ഒന്നാമത് നമുക്ക് വെരുന്ന പ്രശ്നം ഈ മുത്ക് വേന അല്ലെങ്കിൽ പെരടി വേദന അത് ഈ ബൈക്ക്മ്മെ ഇണ്ടാവ്ണ എ ഏറ്റവും ബടാ ഭയക്കര പ്രശ്നാണെ ക്ഷെ നമ്മൾ എന്താക്കും ഈ ബൈക്കെന്നെ ചൂസ് ചെയ്യാൻ നോക്കും കാരണം ബൈക്ക് ഇട്ത്താലെ നമ്മെക്ക് എന്താണ് എണ്ണ ചെലെവ് കൊറവാണ് ചെലെവ് കൊറവാണ് അയ് പോലെ തന്നെ ഏ മൊത്തിത്തില് ഒര് ഫ്രീ മൈന്റിൽ നമ്മെക്ക് യാത്ര ചെയ്യാ പക്ഷെ നമ്മൾ അയുടെ എത്തുമ്പോത്തിൻ നമ്മളെ ഊര വേനട്ക്ക്ണ്ടാവും അല്ലെങ്കി പെരെഡി വേനട്ക്ക് ഇണ്ടാവും നമ്മ്ടെ ശാരിരിക പ്രശ്നായിട്ട് നമ്മക്ക് അത്യാവശ്യം നല്ല പ്രശ്നങ്ങൾ നേരിട്ന്ന സംഭവാണ് ഈ ബൈക്ക് യാത്ര എന്നത്
ഉം മെയിൻ ആയ്ട്ട്ള്ള പ്രശ്നാണ് അയ് എല്ലാരും പറയിന്ന് ഇണ്ടായിനി ഏ ഇങ്ങനെ ഇങ്ങനെ പോകുമ്പോ അവ്ടെ ഹ് പ്ലാൻ ചെയ്യാനൊക്കെ നല്ല സുഖാണ് ഇങ്ങനെ നമ്മക്ക് നാളെ പോവാ ലോങ്ങാണ് അത് വണ്ടിയൊക്കെ ഇണ്ട് അപ്പ ഇങ്ങനെ ഒര് വട്ടം ഇപ്പോ കെയ്ഞ്ഞ ആഴ്ച്ച ഞങ്ങൾ ഇട്ക്കി പോയി. ഇട്ക്കി പോയി അയുടെ എത്തെപ്പോയ്ത്തിനെന്നെ ആകെ എടങ്ങേറായി വണ്ടി ഓട്ടാൻ വെഴിക്കെണ്ടെ ഇങ്ങട്ട് റിട്ടെൺ വെര്ണ്ടെ ആലോയിക്കുമ്പോ പിന്നെ എല്ലാരും ഇങ്ങനെ മടിയാണ് പിന്നെ വണ്ടി ഇട്ക്കാന് ഏ ഓക്കാ ആകെ ടെയെഡ് ആവും ഞമ്മൾ അങ്ങെട് പോ പോ എത്തുമ്പെയ്ത്തിനെന്നെ നമ്മൾ ടയെഡാവും പിന്നെ അയിൽ ഞമ്മക്ക് അയ് ഏ എ എക്സ്പീരിയെൻസ് ചെയ്യാൻ പറ്റ്ണെത് നമ്മൾ പോണ വഴി നമ്മൾ ആരുടെ പിന്നാലെ പോണെ ഇതൊക്കെയാണ് മെയിന് ആയിട്ട് ഇണ്ടാവാ നമ്മള അവിടെ പോയിട്ട്. ഏ അവ്ടെ ചെൽപ്പോ മ്മക്ക് വ്യൂ ഒന്നും അടിപൊളിയായിട്ട് കിട്ടൂല. ചെല ഭാത്ത്ക്കൊന്നും പോകുമ്പോ പക്ഷെ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റിയ പിന്നിം മെമ്മറി ചെയ്യാൻ പറ്റ്ണത് നമ്മള് ചെറുക്കന്മാരൊക്കെ പിന്നാലെ പോവുമ്പോ ഏ ഓലെ ആ പോണ വഴിം ഏ ഏതൊക്കെ നല്ല അടിപൊളിയായിട്ട് നാച്ചുറൽ അടിപൊളിയ ആയിട്ടുള്ള വഴിയൊക്കെ പോവുമ്പോളുള്ളൂ നമുക്ക് പിഞ്ഞ് കൊറെേ കാലത്തിന് ശേഷം ഓർത്തെടുക്കാൻ പറ്റ ന്ന കാര്യങ്ങള് യാത്രയ്യുമ്പോ ഇത് മാത്രേ ഉള്ളൂ. ഇന്ന്പ്പോ പോവാൻ പ്ലാൻ ചെയ്യ് ണ് ണ്ട് എന്തായി ക്ക്ണ്ന്നാവോ?
ആഹ അതെന്നെ നമ്മള് അതെന്നെ ജ്ജ് പർഞ്ഞാര്ക്ക് നമ്മളീ ഈ ചെറുക്കന്മാര പോവ്മ്പോള് നമ്മക്ക് എന്താവും ഒരുപാട് മെമ്മറീസള് നമുക്കെന്താ വും ബാക്കിയാവുന്ന് ള്ളത കാരണം നമ്മള് അപ്പ നമ്മള എന്ത് നോക്കൂല മ്മടെ ശരീരിക പ്രശ്നോ അല്ലെങ്കിൽ പൈസയൊന്നും നോക്കൂല്ല കാരണം നമുക്ക് അത്രയും നല്ല നല്ല ഓർമ്മകൾ കിട്ട്ണോണ്ട് നമ്മള് എന്ത് ചെയ്യും അഅ് ങ്ങനെ കണ്ണും പൂട്ടി അതൊക്കാണ്ട് സഹിച്ച് പോവും. ഇജ് പർഞ്ഞ പോൽ തന്നെ മ മറ്റേ കാര്യം കറക്റ്റാണ്. കാരണം അ മ്മള് അവ്ടെ ചെന്നിട്ട് അപ്പോത്തിന് നമ്മൾ അത്യാവശ്യം ടയേർഡായിണ്ടാവും. മ്മള് ക്ഷീണിച്ച് ഒരു മാരി വലഞ്ഞ് നിക്ക്ണേക്കാക്കാരം ക്ക നമ്മള് ചി ര്ച്ച് വര്ണ കാര്യം ആലോചിക്ക്ണേ. അതും കൂടിയാണ്ട് ആവുമ്പോ നമ്മൾ ആകെകൊയ്ങ്ങും. കാരണം അവ്ടക്കാജ്ജൂല ച്ച് വര്ണല്ലോ അപ്പൊ പോയ പോലെ തന്നെ ഇനി തിരിച്ചു വര് ണ്ടേ ഇനി എത്ര സമയം ഇതേപോലെ യാത്ര ചെയ്യന്നുള്ളത് ആലോചിക്കുമ്പൊളി ഇപ്പടെത്തന്നെ ഇപ്പൊ കഴിഞ്ഞ മാസം ന്നെ ഞാനും കൊർച്ച് ചെങ്ങായിമാരും കൂടെ മൂന്നാറ് പോയിനി. മൂന്നാറ് പോയി ചങ്ങായെ അന്നോട് പറാലോ കുടുങ്ങിക്ക്ണ് അവ്ടെ എത്തി കുടുങ്ങി അത്രന്നെ. സംഗതി അവ്ടെ രു സംഭവം നമ്മള് മൂന്നാറല്ലേ തണുപ്പല്ലെ വിച്ച് പോയതാണ്. പോയ സം സമയം മാറിപ്പോയി അവിടെ ആണെങ്കി പെരും ചൂട്. അമ്മളാണെങ്കി എന്താ അവിടെ പോയി ജസ്റ്റ് ഫോട്ടോക്കെ എടുത്ത് ആ തണുപ്പൊക്കെന്ന് ആസ്വദിച്ച് വരാൻള്ള മൈൻഡില പോയത്. പോയോക്കുമ്പളാ തിര്ന്ന്. അവ്ടമ്മള് ആ റൂം എട്ക്കാള്ള സെറ്റപ്പോ അങ്ങനെയിട്ട ആ തപ്പോ എല്ല മ്മള് പോയത്. അതുകൊണ്ട് പിന്നെ അമ്മള് ആ ഒരു ബജറ്റിലാള് പോയതും. അവ്ടെ എത്തിയപ്പോ കുടുങ്ങി പെരും ചൂടും ഒരു നെലക്കെ അവ്ടെ നിക്കാൻ കയ് ണില്ല. അമ്മള് റൂം എടുക്കാതെ വേറെ വഴില്ല. അങ്ങനെ കുടുങ്ങി ഞങ്ങള് കാരണം നമ്മ ആ ഒരു ബജറ്റിലല്ല പോയത്. അവസാനം നമ്മള് ഒരു ഗതിയും പരഗതില്ലാർഞ്ഞ മാതി തന്നെ അവ് ടുന്ന് തിരിച്ചു പോന്ന് തിരിച്ച് വരാ അമ്മള ബൈക്ക്മ്മലാ പോയത്. അത്രയും ദൂരം ഒരു പത്തഞ്ഞൂറ് കിലോമീറ്ററ് ബൈക്ക്മ്മ തന്നെ. അഞ്ചാറ് മണിക്കൂറ് യാത്ര. ഔ അതൊരു സംഭവം മെമ്മറീസിന് വാണ്ടി പോയിട്ട് ആകെ ഒരു മാതിരി ബാഡ് മെമ്മറീസ് കിട്ടിയ പോലെ ആയി പോയി. ഭയങ്കര എടങ്ങേറെനി.
ഇതൊക്കെ തന്നെ എല്ലാരിം അവസ് ത്ത ഏ ഇ ഇപ്പോഴാ ന്ന് ഇഇ ഇഞ്ഞ് ഇഞ്ഞ് വരുന്നന്നും ചെറുക്കന്മാരെ എടേല് ഇഞ്ഞ് ഇത്ര ഇത് കിട്ടും ന്ന് ഇൻക്ക് തോണ്ണില്ല. ഈ ട്രിപ്പിനും മ റ്റേണ് മർച്ചപ്പോ ഫുള്ള് ഫോണ്മ്മെ ആണ്. അങ്ങനെ ആരും എവ് ടുക്കും ഇന്നന്നെ ഇപ്പോ ഞമ്മള് ഞങ്ങള് തട്ടിക്കൂട്ടാൻ ചെറുക്കന്മാരൊക്കെ നല്ല പാടു പെട്ടു ക്ക്ണു. ഓരോര്ത്തരും ഓരോ ഒഴിവ് കഴിവ് അർഞ്ഞിട്ട് ഇങ്ങനെ പോവും. അമ്മക്ക് അതില്ല ഇതില്ല. ഓ രിക്കലും മറ്റേ ആദ്യം തന്നെ നമ്മള് ആലോയ്ക്കേണ്ടിയെ ഒരിക്കലും ഫുള്ള് പ്ലാനാക്കിട്ട് ഒരു യാത്രയും ചെയ്യര്ത് എന്നാണ്. ഒറ്റ മൈൻഡില് പോണം അതോള്ളൂ അയിന്റെ ഒരു രസം കിട്ടാ ഏ അതൊള്ളൂ ശര്ക്ക് ചെൽപ്പോ വർക്ക് ഔട്ട് ആവാ. പ്ലാനൊക്കെ ഏ മ റ്റെത് നമ്മൾ ഒരാഴ്ച മുമ്പ് അങ്ങട് പോണം ഇങ്ങട് പോണം നമ്മക്ക് ആ റിസോർട്ട് ബുക്കയ്യണം എല്ലാരും ഉണ്ടാവൂലേ എത്ര എക്സ്പെൻസ് എത്രയാവും ഏ എത്ര നമ്മളെ ബഡ്ജറ്റ് എത്രയാണ് എന്തൊക്കെ ഫുഡാ കഴിക്കേണ്ടത്ഏ എവിടക്കൊക്കെ ഓണം ഇതൊക്കെ പ്ലാൻ ചെയ്ത് പോയി പോവാന്ന് പറഞ്ഞത് അത് നല്ല പണിയാണ് അയില് മിക്കവാറും എല്ലാടത്തുണ്ടാ വണേ ഒരു അവസ്ഥന്നില്ലത്ഇങ്ങെനെക്ത്താകാ നല്ല പ്ലാ ചിത പൂല അല്ലാതെ നമ്മൾ ഒറ്റ മെയ്ന്റ പോവചെങ്ങി അ അന്ന പോവാ അന്ന്ല്ല ഒറ്റ മൈന്റ്റിലാണ്ട് പോവ അപ്പ അയിനില്ല റിസൾട്ട് നമുക്ക് കിട്ടും അവിടെ എത്തുമ്പഴത്തിന് അങ്ങൻ തന്നെല്ലേ
അതാണ് പ്രശ്നം നമ്മള് ഒറ്റ മൈന്റ്റ്റ് പോകാണങ്കി ഒക്കെ നമ്മെളെ സംഗതി നടക്കും ഇല്ലാതെ കുറെ പ്ലാൻറ ഇവിടെ കൊറ ഇടെ അടുത്തറെണ്ടും പ്ലാൻ ഒക്കെ ഇട്ട് അങ്ങനെക്കണം ഇങ്ങനാക്കണം ഭയങ്കര പ്ലാന്ല് അവസാനം ബഡ്ജറ്റ് താക്കലും പൈസ വിതിക്കലും ഒന്നും നടക്കൂല്ല ഒരീസം രാവിലെ നീ കോടാ പോകല്ലേ ആ ന്നാ പോവാ ആ മൈൻഡിൽ പോയ സംഗതി നടക്കും ഇല്ലേ നടക്കുല്ല അഹ് ജ് മറ്റെ ഇജ് പറഞ്ഞോലേത്തന്നെ തന്നെ ഇപ്പൊ ചെക്കന്മാരെ കിട്ടൂല്ല എല്ലാരും ഫോണ് ഗെയിമ് ആ ഫുള്ളോരു സ്ക്രീൻ എഡിക്ഷൻള്ളരു കാലൻ കാലത്ത്ക്ക് എന്തായിക്ക്ണ് മാറിക്ക്ണ് മൊത്തത്തില് അതാ പറഞ്ഞത് മൊത്തത്തില് ആരേം കിട്ടാനില്ല യാത്രകളൊന്നും ചെയ്യാന് ആരേം കിട്ടാനില്ല അതാണ് വല്യ പ്രശ്നം തന്നത് അത്തരത്തില് ഇതിപ്പോ ഈ യാത്രയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഒരു ആ ഒരു നമ്മള ജനറേഷൻ കഴിഞ്ഞിക്ക്ണ് നമുക്ക് ആ ഒരു എന്താ പറയാ ഇപ്പ നമ്മള് ടുകെ കിട്ട്നോക്കെ പറിണമാതിരി ടു കെ കിട്ട്കളൊക്കെ ഫുള്ള് ഈ ഒരു മൈൻഡ് ഒന്ന ഇ കാ ആ സ്ഥലം കാണണം ഇതാക്കണം ണം ആ ഒരു മൈൻഡ് ഒന്നല്ല ആരുന്നു എല്ലാവരും ഒരു വിർച്ൽ വേൾഡ് അല്ലെങ്കിൽ ഒരു സ്ക്രീൻ ലോകത്തേക്ക് മാറിയ ചുരുങ്ങിയ ഒരു ഈ കാലത്താണ് നമ്മളൊക്കെ ഉള്ളത് അതക്കെ നമ്മളൊക്കെ ഇതിനൊക്കെ ലാസ്റ്റ് ടൈം പറഞ്ഞ ലാസ്റ്റ് കാലഘട്ടം എന്ന് പറഞ്ഞാല് അല്ല എന്നിട്ടിപ്പോ ഇ ഇപ്പൊ കളിപ്പന്ത് എന്ത് കളിയാപ്പാടെ
ഇവിടെ ക്രിക്കറ്റ് ക്രിക്കറ്റ് കഴിഞ്ഞിട്ട് പോണംന്നാ പറഞ്ഞിനത് ഇബടെര് ആഴ്ചക്കെ ആഴ്ചൊക്കെ ഇണ്ടാവലണ്ട് അത്യാവശ്യം വലിയ ഗ്രൗണ്ടാകുംകൊണ്ട് ലീഗ് വെച്ചക്കാണ് അഹ് കഴിഞ്ഞിട്ട് അങ്ങനെണ്ട് പോവണം പറഞ്ഞിനു ചെർക്കന്മാര് മറ്റേ പോർച്ചുഗൽ ഫാൻസ് ഒക്കെണ്ട് ഓല് തോറ്റിട്ട് ന ല്ല ഊക്ക് ഊക്കിറ്റ് ആകെ ബാടായി കു എന്നിട്ട് മെന്റലി ഒന്ന് റിലീസ് ത്താവണം ഏ ടെൻഷനൊക്കെ ഒന്ന് ഒവാക്കണം എന്നക്കെ പ എന്നിട്ട് ഇങ്ങനെ കുത്തിരിക്ക്ന്ണ്ട് ഓലേ പ്ലാൻ ചെയ്ത്ക്ണ് ഞങ്ങള് പിന്നാലെ ട്രി ശനി വേരോ മറ്റേതാണ് അഞ്ഞട്ടാ അപ്പൊ അങ്ങനെയാണ്ട് പോവാര
ആ അതൊക്കെ തന്നെ മറ്റേ എന്താ പറയാ ഈ നമ്മുടെ നാട്ടിൻപോറ്ത്ത് കളിക്കുന്ന അവിടെ ക്രിക്കറ്റല്ലേ ഇവിടോക്കെ എന്താന്നറിയോ ഇവിടൊക്കെ അത്യാവശ്യം ഫുട്ബോള് അല്ലെങ്കി വോളിബോള് ക്രിക്കിന്റെറെ വിടെ കൊറവാണ് കാരണം ഇവിടെ ക്രിക്കറ്റോണ്ടൊന്നും ആർക്കും ഒരു മതിപ്പില്ല മൊത്തത്തില് ഇണ്ടായിനി എപ്പളെങ്കിലും ഉണ്ടാവും ഞാൻനില്ല എപ്പേളെങ്കിലൊക്കെ ഇണ്ടാവും പക്ഷെ ഇജ് പറഞ്ഞാതിരി ആഴ്ചക്കാഴ്ച്ചക് ഇണ്ടാക്കാണങ്കില് ഗോളിയാല്ലങ്കി വോളിബോള് വോളിബോള് അത്യാവശ്യം കളിക്കാറിയാവുന്ന പ്ലേയേഴ്സ് തന്നെ നമ്മള നാട്ട് തന്നെണ്ട് അത്യാവശ്യം ഞാനിങ്ങനെ കൊറേ കളിക്കാനൊക്കെ പോണോണ്ട് ഞമ്മുക്ക് ചെക്കന്മാരൊക്കെ കൊറേ പരിചയണ്ടകും ഏ എന്ത് വോളിബോൾ കളിക്കണം ഫുട്ബോളും അങ്ങനെത്തന്നെ ഫു ട്ബോള് കളിക്കാൻ കൊറേ ചെക്കന്മാരുണ്ട് അങ്ങനെ കളി കി കളിക്കാനും കിട്ടും ഈ ക്രിക്കറ്റിനോട് പ്രത്യേകിച്ച് ആർക്കും വല്യ താല്പര്യല്ല പിന്നൊന്നാമത് പ്പൊ വേൾഡ് കപ്പും കാര്യങ്ങളൊക്കാണല്ലോ അതൊണ്ടെന്നെ ഇപ്പ ഈ ഒരു സമയത്ത് എന്താലും ക്രിക്കറ്റ് ആരും ഉണ്ടാവൂല പ്പൊല്ലാരും ഒരു ഫു എന്താറയാ പന്ത് തട്ടാത്ത ആൾക്കാര് ഇപ്പൊ ഫുട്ബോള് ഫുട്ബോള് പർഞ്ഞ് നടക്ക്ണ ടൈമാണ് ഈ വേൾഡ് കപ്പായോണ്ട് അപ്പൊ പിന്നെ അയ്ന്റെ പരിപാടിം ഇതൊക്കെയായിട്ട് ഇന്നിപ്പ ഞായറാ ച്ചാണല്ലോ ന്ന്പ്പോ ഉച്ചവരേ ഉച്ചവരെ നമുക്ക് പണിയെയ്നു ഉച്ചവരെ നമ്മള് ഫ്ലെക്സ് അടിക്കലും കാട്ടോട്ട് ക ക്കലും ഇപ്പളും കഴിഞ്ഞിട്ടില്ല സംഭവം വേൾഡ്കപ്പ് തൊടങ്ങി ഒരാഴ്ചായി ഇപ്പഴുംതാ കട്ടോട്ടും ഫ്ലെക്സും അടിച്ചോണ്ട്‌ക്ക്ണ്ട് അവിടെ മത്സരം നടക്ക്ണ്ട് ഇന്നിപ്പോ ഉച്ചരെ ഫ്ലക്സ് അടിച്ച് ന്താ പറയാ പടക്കം പൊട്ടിച്ചു വെർതേ തന്നെ പൈസ ഇങ്ങനെ പോവ്ണ്ട്‌ പൊട്ട്ണ്ട്‌ന്നല്ലാതെ പ്രത്യേകിച്ച് കാരുണ്ടാക്കണ കാര്യത്തിലുള്ള സംഗതിയൊന്നും നടക്കണില്ല എന്തേലൊക്കെ സമയം നമ്മള് വളരെ നല്ല രീതീല് എങ്ങനേലും ഉപയോഗപ്പെട്ണ രീതീല് എന്തേലും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന സംഗതി ഇപ്പ സമിയം ആണെങ്കിലും ചെലവഴിക്കാതങ്ങനെ നടക്കണില്ല വെറുതേ ഇങ്ങെനെ പോക്ണ്ട് ഇതക്കെ നമുക്ക് ഇപ്പൊ തിരീല നമ്മള് ഈ ഒരു പ്രായംണ്ട് ഈ ഒരു കുട്ടിെർപ്പിൽ നമ്മളങ്ങെ പോകുന്നെ കുറച്ച് കഴിയുമ്പോഴ എന്താവും നമുക്ക ഒരുരു ചിലവാായിത്തവവും റെസ്പോൺസിബിലിറ്റി ഒക്കെ വരുമ്പോണ്ടാവില്ല നൊരു പുതിയ സംഗതി തുടങ്ങാന് നമ്മളടുക്ക് ഒരു അസറ്റും ഉണ്ടാവൂല്ല എന്നാൽ നമ്മൾ ആദ്യംതുടങ്ങിവച്ച ഒരു സേവിങ്സ് അതും ഉണ്ടാവില്ല മൊത്തത്തില് നമ്മളങ്ങട്ട് കുടുങ്ങുണ ടൈം വരാണ്ട് അപ്പളേ കൊറേ തിരിച്ചറിയല് അപ്പം നേരെ എന്താവും സാധാരണ ല്ലാരും ചെയ്യുമ്പോലെ തന്നെ നേരെ പ്രവാസ്ത്തക്ക് വിട നേരെ ഗൾഫ്ക്ക് വിട അവിടെ പട്ടി പണി എടുക്കാം പിന്നെ വേറണ്ട് എല്ലാരും പറഞ്ഞ പോലെ തന്നെ ഗൾഫ് പോയാ പിന്നെ ഒരു ലൂപ്പ്പ്പെട്ട പോലേണ് പിന്ന മ്മള് സംഭവംമ്മള് ഒരു അഞ്ചോല്ലം പോയ്ട്ട് വരാ അല്ലെങ്കി രണ്ടൊല്ലം പോയിട്ട് ഒന്ന് സെറ്റ് ആയ്ട്ട് ഇവിടെ നാട്ട്ല് വന്ന്ട്ടെന്തേലും തുടങ്ങാന്നൊക്കെ വിചാരിച്ച് പോയതെയ്ക്കാരം പിന്നെ അവിടങ്ങട്ട് കുടുങ്ങും ഒരു പത്ത് പയ്നാറ് കൊല്ലം അവിടുത്തന്നെയ്ക്കാരം
ഞമ്മളെ കാര്യം മാത്രം ജോലി നോക്കിട്ടിങ്ങനെ ആഹ് നമ്മളെ കാര്യം മാത്രം നോക്കിയിട്ട് ഇങ്ങനെ ജീവിക്കും ഒക്കെ അവിടേക്ക് പോയാ അല്ല ഇവിടെ ക്രിക്കറ്റ് വല്യ മാരാണ് ഞമ്മളൊന്നുംല്ല ബ്ബടെ മെയിനായിട്ട് വോളി ബേന്ന് വോളി ളഞ്ഞ ക്കമാര് കളിച്ചീനിം ഞങ്ങള് വോളിബോൾ തന്നേണ് പിന്നെ വേൾഡ് കപ്പ് തുടങ്ങിയപ്പോ അങ്ങനെ നിർത്തിയതാ ഇന്ന്പ്പോ പറയ്ണ്ണ്ട്‌ ടർഫിനാ പോണ്ടത് അല്ലെങ്കിൽ ട്രിപ്പിനാ പോണ്ടേന്ന്ല്ലെ താണ് ആ മൈൻഡ് സെറ്റില്ങ്ങനെ കുത്തര്ക്കുണ്ടാവും ഒക്കനും ട്രിപ്പ്ന്നാ പറയണേ
സംഘതിണ്ട് ട്രിപ്പാണേലും ട്രിപ്പ് പ്പാണേലും ടർഫാണേലും ഒരേപോലെ ക്കൊരേ വൈബന്നെ കിട്ടും ടർഫാകുമ്പോ അതത്രീം കായ് കുറവാണ് മ്മ് എന്നാ പിന്നെ ആ അതന്നെ എന്നാ പിന്നെ നമ്മക്ക് പിന്നെ സംസാരിക്കാല്ലേ
ആഹ അതെ ഓക്കേ എന്നാ